ഹലോ! പറയൂ, ആ കേൾക്കാം.
എന്തൊക്കെ വിശേശം?
നല്ല വിശേഷം. നന്നായിരിക്ക്ണൂ. ചായ കുടിച്ചു. ഇയാള് വർക്ക് ചെയ്യണുണ്ടോ?
എങ്ങനെ ഞാാനിപ്പൊ പഠിച്ചൊണ്ടിക്ക ഡിഗ്രി ഇല്ലില്ല ഡിഗ് ഡിഗ്രി കഴിഞ്ഞപ്പോ എ കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട് അടുത്ത മാസം ക്ലാസ്സ് തുടങ്ങും
അ ആഹ് അഅ
നിങ്ങെന്തേലും ചെയ്യുന്നുണ്ടോ ആ നിക്ക് ക്കേ മാരേജ് കഴിഞ്ഞിട്ടില്ല നിക്കഹ് കഴിഞ്ഞിട്ടുണ്ട്.
ആ ശരി അഅഹ് മ് ആ ഞാൻ വർക്ക് ചെയ്യണുണ്ട് ഞാൻ ഇവിടെ അടുത്തരു സ്കൂളില് പ്രീ പ്രൈമറിയില് ടീച്ചർയിട്ട് വർക്ക് ചെയ്യു ണുണ്ട്
അതെയോ നിങ്ങള് അതിന്ന് എന്തായിരുന്നു പഠിച്ചിരുന്നത്?
ഞാന് ഞാൻ ഫസ്റ്റ് ടെൻത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു പിന്നെ അറബിക്കിന്റെ ടി ടി സി അഫദലോലമ ചെയ്തിണ്ടായിരുന്നു
അതെ ഞാനും ഞാനും ൻ പഠിച്ചതാ ഡിഗ്രി അഫ്സലള്ളമ്മയാ ഞൻ പഠിച്ചത്
അതെയോ ആ ശരി പിന്നെ എന്റൈറ്റീസ് ചെയ്തു അതും കൂടി കഴിഞ്ഞ പിന്നെ കല്യാണം ഒക്കെ ആയി മ് കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ജോലിക്ക് കയറിയതാണ് പത്തു പതിനാറ് വർഷമായി വർക്ക് ചെയ്യണു
അതെയോ ഇപ്പള്ളും നിങ്ങൾ വർക്ക് ചെയ്തോണ്ടിക്കണോ
എപ്പോഴും വർക്ക് ചെയ്തൊണ്ടിരിക്കുക തന്നെയാണ്
ജോലി ഉണ്ടാവുന്ന നല്ലൊരു കാര്യമാണല്ലോ നമ്മള് പ്പ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ
ആ അതെ അതെ അതെ തീർച്ചയായിട്ടും നമക്ക് ഇപ്പോ സാലറി കുറവ്ന്നെയാണ് എന്നാലും കൊഴപ്പൊന്നുമില്ല നമ്മുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആവും
ആഹ് അത് കിട്ടുള്ള നമ്മളിപ്പോ വീട്ടിൽ വ ഇങ്ങനെ ഇരി നമ്മളെ വീട്ടില് ജോലി ചെയ്യുന്നതിന് നമുക്ക് അത്രയും സാലറി കിട്ടുന്നില്ലല്ലോ അത് വെറുതെ ഇരിക്കയാണല്ലോ അപ്പേ നമുക്ക് ജോലി കിട്ടിയ നല്ലൊരു കാര്യമാണല്ലോ
അ അതെ
ഞങ്ങള് കുട്ടികളെ കണ്ടോ?
ആ മോനെ പ്ലസ് ടു കഴിഞ്ഞു മോള് എട്ടാം ക്ലാസില്
അതെയോ അ
ആഹ എന്ന ക്ലാസ് ഉണ്ടായിരുന്നു വന്നു ചായ കുടിച്ച്ു കൊറച്ചു നേരം അങ്ങനെ റസ്റ്റ് എടുക്കാണ് ആ സമയത്താണ് ർ വിളിച്ചത് ഞാന ഇനിപ്പോൊ ഒരു അഞ്ചുിനിറ്റോടെ കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ബ
രാത്രി രാത്രിപ്പ ന ക്ലാസ് ഇപ്പ നോക്കാനും ഉണ്ടാവല്ലേ
ഏയ് ഇല്ല അതൊന്നുംല്ല
ആ അങ്ങനെുണ്ടാവല്ലേ
ഏയ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത്രയും വർഷ ആയതൊണ്ട് ഒരേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണല്ലോ നമുക്ക് പ്രത്യേകിച്ച് പ്രിപ്പയറിംഗ ഒന്നും ഉണ്ടാവില്ലേ
ആഹ നമ്മള് എല്ലാാവഷവും ഇങ്ങനെ പഠിപ്പിക്കും തുകൊണ്ട് ഓർമ ഉണ്ടാവായിരിക്കുംലെ
പിന്നെന്ന് പറഞ്ഞാ നമുക്ക് കൊറൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽന്ന് തന്നെയാണ് കൊറേ റൈംസും കാര്യങ്ങളും ആക്ഷൻ സോങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും ഉ ആഹ ആ അതെ അതെ അതെ
നമ്മളിപ്പോ ഫീസ് ഓടിക്കുന്ന പഠിക്കുന്ന ക്ലാസ്സ ഒക്കെ യൂട്യൂബ് തന്നെ
ആ അതന്നെ
അങ്ങനെയ ഉള്ളതണ്ടോ അത് വലിയൊരു കാര്യമാണല്ലോ
അതെ അതെ അതെ പിന്നെ ഒക്കെ ഡിജിറ്റൽ ആണല്ലോ ഇപ്പൊ ക്ലാസ്റൂമുകളും നമുക്ക് കുറ ഹെൽപ് ഫുള്ളആാണ് എന്താന്ന് വെച്ചാ
പണ്ടൊക്കെ നല്ല പഠിപ്പിക്കാൻ തന്നെ ഭയങ്കര പണിയാണല്ലോ
ഉം ഉം അതെ
പത
അവർക്കൊക്കെ വിഷ്വല ആായിട്ട് കാണും കേൾക്കുംഓക്കെ ചെയ്യണം
ആ അതെ അങ്ങനത്തെ സംവിധാനങ്ങളൾ ആക്കിയത് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുരി ഇത് ഉണ്ടാവോ
അതെ അതെ അതെ അതെ അതെ അവർക്കത് കൊറ കണ്ടാത്തന്നെ മനസ്സിലാവും ഉം നമ്മള് ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ പെ ഡ്രൈവ് വരുന്നുണ്ട്
അതെയ അങ്ങനെൊക്കെ ആകുമ്പോൾ നല്ല സുഖാല്ലോ പഠിപ്പിച്ച അതാവ്പ കുട്ടികളെ ശ്രദ്ധിക്കുകയും ചെയ്യല്ലോ അല്ലെ
ചെയ്യ പിന്നെ അവർ നല്ല കളർഫുൾ ആായിട്ട് വിഷ്വൽായിട്ട് കാണല്ലേ അപ്പൊ അവർക്ക് നല്ല സുഖാണ് കുട്ടികൾക്ക് പഠിക്കാനും എളുപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മള് ബോർഡിൽ ഇങ്ങനെ എഴുതി എഴുതി നമ്മളിങ്ങനെ വാ തുറന്ന ഒച്ച ഇണ്ടാക്കന്നല്ലാതെ
അവര് ശ്രദ്ധിക്കയില്ല ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചെടുക്കാൻ ഭയങ്കര പണിയായിരിക്കുംല്ലേ എല്ലാ എല്ലാ കുട്ടികൾ കുട്ടികൾ ഓരോ വീട്ടിൽ നിന്ന് വരുന്ന ഓരോ സ്വഭാവമുള്ള കുട്ടികളായിരിക്കും
ആ അതെ അതെ
അപ്പൊ എല്ലരെയ ഒഓതുക്കി കൊണ്ടുവന്നോ ഉ
ഡിഗ്രി ഏത് വർഷം ഇപ്പ സെക്കൻറ്റോ
ഞാനപ്പ ഡിഗ്രി കഴിഞ്
ഡിഗ്രി കഴിഞ്ഞു ആ
ഇപ്പ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ജ്വരത്തിലാണ് ഇപ്പ രണ്ടു മാസം ആട്ടുള്ളൂ കഴിഞ്ഞിട്ട്
ആഹ കൊണ്ടുപോയിട്ടില്ല
ഇല്ല ഇല്ല
ഉ ഉ ഉ
അപ്പൊ ആ ഒരു സമയംമുണ്ടല്ലോ അപ്പൊ വീട്ടില് പുറത്താണ് അപ്പൊ വീട്ടില് പുറ രിക്കാനല്ലോ അപ്പൊ പഠിക്കാന്ന് വിചാരിച്ചു
കുക്കിംഗ് ഒക്കെ പഠിച്ചൂടെ
കുക്കിംഗ് ഒക്കെ ശ നമ്മള എന്നും നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കൻ ഒരു മടിയാവും എന്തേലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിനോക്കൂ
ആഹ
നിങ്ങ എങ്ങനെ പണിയൊക്കെ ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ടാണോ നിങ്ങള് സ്കൂളിൽ പോവാറ്
ഉം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വേണ്ടൂ പിന്നെ രാത്രിയിലാണ് ചോറും കറിയൊക്കെ
ഇക്കൊന്നും ആരു ഇണ്ട ആള ഉണ്ടാവലല്ലേ
പകല് വീട്ടില് ആരുല്ല ഇക്ക ജോലിക്ക് പോവും പിള്ളേരും പഠിക്കാൻ പോകവും ഞാനും പോവും വാതില് പൂട്ടി പോവ
അതെയൊ അപ്പയെ ങ്ങക്ക് പഠിക്കാൻ പറ്റിയതോനെ നല്ലൊരു കാര്യാണല്ലോ അപ്പൊ നിങ്ങൾ വെറുതെ വീട്ടിലി കണ്ടി വരുത്തല്ലോ
ഉം അതെ വൈന്നേരം ചോറ് വെക്കാ
എ ആ എന്താ അവിടുത്തെ കാലാവസ്ഥയൊക്കെ
കാലാവസ്ഥ ഇന്ന് നല്ല വെയിലാണ് മഴക്കാലാണെന്ന് പറഞ്ഞറീക്കണം ഇന്ന് നല്ല ല് ശരിക്കും വേനൽക്കാലം
എ ഇവിടെ അങ്ങൻതന്നെ നമ്മള് പൊതുവെ ഈ ഒരു മാസത്തിലൊന്നും ഇങ്ങനെ വെയിലൊന്നും കാണ ല്ല മഴ ങ്ങനെ പെയ്തോണ്ടിരി അതെ നല്ല കുറവാണ് മയ ആ ജൂണിലൊക്കെ ഈ സമയത്തൊന്നും വെയിലെന്നെ കാണാറെന്നെല്ല ഇപ്പൊ ഈ ചൂടാവുമ്പോള് നല്ല ചൂട്
അതെ നല്ല ചൂടെന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തൊക്കെ എത്ര അവധികളാന്നറിയോ സ്കൂളില് ആ കാരണം നല്ല മഴ ർ ന്നു
പിന്നെ മഴ കൂടിയാലും പേടിയാ ഒരുപാട് അപകടം ഉണ്ടാവുന്നുണ്ടല്ലോ ഓരോ സ്ഥലത്ത് വെള്ളം പൊക്കോ അഞ്ചാല് കുറഞ്ഞാലും ബുദ്ധിമുറ്റക്കാരും ആ ങ്ങളവിടെ ഭാഗത്തൊക്കെ വെള്ളണ്ടാവാറുണ്ടാ
ഇപ്പൊ വല്യ പ്രശ്നങ്ങളൊന്നുല്ല നമുക്ക് ബോർവെല്ലുണ്ട് മ്
പ്പൊ വെള്ളകിട്ടാറുണ്ടോ
ആ വേനൽക്കാലത്ത് വെള്ളൊക്കെ കിട്ടാറ്ണ്ട് കൊഴപ്പൊന്നുല്ല ഇനി പക്ഷെ മഴ പെയ്താലല്ലേ വേനൽക്കാലത്ത് വെള്ളം കിട്ടൊള്ളൂ കഴിഞ്ഞ വർഷൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്ത്ണ്ട് ഈ വർഷം മഴ ഇല്ലാണ്ടാവുമ്പൊഴാണ് അ മഴ പെയ്യാ ണ്ടാവുമ്പോഴാണ് വേനൽക്കാലത്ത് ബുദ്ധിമുട്ട് വെര്യാ മ് മ്
വെള്ളല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അമ്മക്ക് എല്ലാ ആവശ്യത്തിനും വെള്ളവാണല്ലോ
മരങ്ങളൊക്കെ മുറിച്ച് മാറ്റെല്ലേ
ആ അതെ
ഭൂമീനെ നശിപ്പിച്ചോണ്ടിരിക്കല്ലേ ആ മരങ്ങൾ ഇണ്ടെങ്കി
ഇപ്പ ആരും അങ്ങൻത്തതൊന്നും അയ് നോക്ക്ന്നില്ലല്ലോ
നോക്ക്ന്നില്ല അത് തന്നെ
എല്ലാരും എല്ലാരെ സ്വന്തം കാര്യം നോ ക്കി അങ്ങനെ നടക്ക്ന്നാണല്ലോ പ്രകൃതി ഇങ്ങനെ കൊണ്ട് നട് ക്കണം അങ്ങൻത്തെതൊന്നും ആർക്കും ഇല്ലല്ലോ എല്ലയും നശിപ്പിച്ച് അത് വല്ലിയ ബിൽഡി ങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കായി പണിതലമാക്കി അതാരും ശ്രദ്ധിക്ക്ന്നില്ലല്ലോ
മെയിനായിട്ട്ള്ള കാര്യം അതാണ്
അതെ ഇപ്പൊ പ്പൊ നല്ല പൊഴകളിൽ ഒക്കാണെങ്കിലും ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് അതും നശി പ്പിച്ച് കളയല്ലേ ആൾകൾ
അതെ അതെ അതെ അങ്ങനെയെക്കെ വേറെന്തെക്കെയാണ് രാത്രി ചോറ് വെക്കണം ചോറും വെക്കണം കറിം വെക്ക ക്കണം എന്തെങ്കിലും കറി ഇണ്ടാക്കണം വന്നിട്ടുവെക്കണം. വീട്ടില് വേറെ ആരും ഇല്ല
അതെ, വന്നിട്ടൊക്കെ വെക്കുമ്പോ നിങ്ങക്ക് ക്ഷീണാവുലെ
ടയേഡെന്നെ, എന്താചെയ്യാ, അയിനെടക്ക് ഹെൽത്തിഷ്യൂസുണ്ട് ചെയ്യാതെ പറ്റില്ലല്ലോ ചെയ്തല്ലേ പറ്റൂ അതാണ്, മക്കളുടെ കാര്യം നോക്കണം. ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം എല്ലാ ജോലികളും ചെയ്യണം
പോണം ലെ
ക്ലിയർ ആവ്ണ്, ക്ലിയറാവ്ണില്ലെടാ
അതിന്റെ എടക്കീ ജോലിക്കും പോണല്ലോ പൊർത്ത്.
അതെ അതെ അതെ
പിന്നെ എന്തൊക്കെ വിശേഷം ആ എടാ മതി കേക്ക്ന്നില്ലേ കേക്ക്ന്നില്ലേ
കട്ട്സ് സ്റ്റെക്ക് ആയിട്ടാണ് കേക്ക്ണത് എടക്ക് എടക്കി ഉം ഉം ഉം
വേറെയെന്തൊക്കെ വിശേഷം.
അങ്ങനെ വേറെ എന്താ നന്നായിട്ട് പോണു കമ്പ്യൂട്ടറിന്റെ ഏതാ
ഞാൻ ഒരു, ഒരു വർഷത്തെ കോഴ്സാ ചെയ്യുന്നേ പ്രൊഫഷണൽ അക്കോണ്ടിങ്ങ് അയിൽ എല്ലയും ഉൾപ്പെടും
ആ അ ആ ആ ഉം നല്ല കോഴ്സുകളൊക്കെ ചെയ്യാ നല്ല ജോലിയൊക്കെ കിട്ടട്ടെ ബാങ്കിലോ
അതെയതെ
ഉം അല്ല ഇന്നിപ്പോ ജോലി ഇല്ലാണ്ടൊന്നും മുന്നോട്ട് പോവില്ലായൊന്നും
ഇല്ലയില്ല
എല്ലാർക്കും ജോലി വേണം. സ്വന്തംകാലില് നിക്കാനുള്ള സ്വയം പര്യാപ്തരാവണം എല്ലാവരും
അതെ, പണ്ടൊക്കെയാണേ പ്ലസ്ടു കഴിഞ്ഞ് കല്യാ കല്യാണം കഴിക്കോ, അങ്ങൻത്തെ ഇതൊക്കെയാണല്ലോ പണ്ടൊക്കെ.
അതെ ഇപ്പ എല്ലാമക്കളും അഡ്വാൻസ്ഡാണ്. ഇപ്പഴ്ക്കെ എല്ലാ മക്കളും അഡ്വാൻ
ഇപ്പത്തെകാലത്ത് ജോലിഇല്ലാണ്ടോ പൈസ എന്തൊര് പൈസ അല്ലോ, പൈസേന്നെത്ര തികച്ചാൽ തികയാത്തൊരു കാര്യമാണല്ലോ അ ച അണ്ടെ നമ്മൾ ആവശ്യത്തിനുനമ്മുടെ കൈയിലുണ്ടെങ്കിൽ, നമുക്കാണുങ്ങളോട് ചോദിക്കേണ്ടിവരൂല.
അതെയതെ തീർച്ചയായിട്ടും.
അതുതന്നെയൊരു വലിയൊരു കിട്ടലാ നമുക്ക്, നമ്മടെആവശ്യങ്ങൾക്ക് നമ്മുടെ കൈയ്യിൽ പൈസ ഉണ്ടാവാ
അതെ, അതുതന്നെ.
ഉം എന്നോ
എന്നാ ഓക്കേ, ശരിയെന്നാല്.
ആഹ്